ആഹ് എന്തൊക്കെ ഇണ്ട് വിശേഷം?
സുഖമാണ് കൊഴപ്പമൊന്നുമില്ല എന്താ നിന്റെ പാട്.
സുഖം അങ്ങനെ പോണു.
ആഹ് ചായ കുടിച്ചില്ലേ?
ഓഹ് ചായ കുടിച്ചു. ചായ കുടിച്ചു ചോറിന്റെ ഇപ്പ എല്ലാണ് ചോറ് ആയിണ് പക്ഷെ കൂട്ടാനായിട്ടില്ല ചിക്കൻ കൊണ്ട് വച്ചിന്
ഏഹ് ഇന്ന് എന്താ പകലുണ്ടാക്കിയില്ലേ?
പകലിന്ന് ഇവിടെ ഇല്ലേയിനി. ഞങ്ങള് ഹോസ്പിറ്റലിലൊക്കെ പോയിന്നു കുട്ടികൾക്ക് പനിയൊക്കെയായിട്ട്.
ആ അഹ് ആഹ് ഇനി ഇപ്പം എപ്പഴാ ഉണ്ടാക്കുക?
ഇല്ല ഇനി ഇന്ന് പുറത്തുന്ന് കഴിച്ചു പോന്നു.
ആ ആഹ് ഇനിയിപ്പം എന്താ എപ്പളാ ഉണ്ടാക്ക?
അങ്ങനെ
എപ്പളാ ഉണ്ടാക്കുക ചോദിക്കാ?
ഉണ്ടാക്കാൻ വേണ്ടി ഞാ പ്പോ വെച്ചിന്ന്
ആഹ് എന്താ ഇന്ന് ചി കടായിയാ
ഉം ചിക്കൻ കൊറച്ച് വെള്ള ഇല്ലാതെ കൊറച്ച്
ആഹ്
അങ്ങനെ ആക്കാം. പിന്നെ പപ്പടംപെരിച്ച് പയറുപ്പേരി ഉണ്ട്.
ആ ആഹ് റോസ്റ്റ് പോലെ ആക്ക അല്ലേ? ആഹ്
ആഹ് തേങ്ങലേട് ചമ്മന്തി ഉണ്ടാക്കിന്.
ആഹ്.
പിന്നെ മതി കുട്ടികളൊക്കെ അതു മതി
ആഹ് അപ്പൊ പിന്നെ കൊഴപ്പം ഇല്ലല്ലോ. അത് ആവുവല്ലോ. എന്ത് അപ്പൊ പിന്നെ വേഗം ആവുവല്ലോ പറയാം.
ആഹ് വേഗമാവും.
ആഹ്
ഇപ്പം കുക്കറില്ലേ കുക്കർ ഉള്ളോണ്ട് വേഗംഅങ്ങ് ഇട്ടാത് ഇശ് എന്ന് പറഞ്ഞ് വിസ്
ആഹ് ആഹ് അത് തന്നെ. കുട്ടിക്ക് പനി ഭേതമായില്ലേ? ഉം.
ഓ കൊറവുണ്ട്.
ആഹ് ആഹ് ആഹ്
ഉം സുഖമില്ലെങ്കില് ടെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞണ്. പക്ഷെ
ആഹ് ഉണ്ടല്ലേ ഉം അ ഇപ്പത്തെ പനി അങ്ങനെയാണേ
പേടിയാണേ
പേടിയാണ്. ഉം. അത് പിന്നെ മൂന്നീ എത്രയോ ദിവസം നല്ല പനി ഉണ്ടാവും. ഉം. ആഹ് അത് തന്നെ.
ഭയങ്കര പേടിയാണ്.
ആ അതന്നെ അങ്ങനെ ഒന്നും ഇല്ലായിരിക്കട്ടെ കാലാവസ്ഥന്റെ പനിയായാമതി.
ആ അതെ
അത് മാറും ഇനിയിപ്പ രണ്ടു മൂന്നാലു ദിവസംകഴിയും. മാറണങ്ങി ഉം മേലും കൈ വേദന വലിയ വർക്ക് തന്നെ വന്നാ എന്താണ്?
ഓ മേലും കയ്യും നല്ല വേദന ആണ്.
ആഹ് പിന്നെ പറയാൻ പറ്റുന്നില്ല
ഉം. കുട്ടികൾക്കാവുമ്പം പറയാനു കഴിയൂല.
ആഹ് അവൻതന്നെ.
വയ വയറുവേദന പറഞ്ഞു തുങ്ങിയിട്ടുണ്ട് സൈനികന്.
വയറുവേദനഉണ്ടോ? ഗ്യാസിന്റെ ആവും.
വയറുവേദന ഉണ്ടായിനി
ആഹ് ആഹ് ആഹ്
പ്പ രണ്ട് ദിവസായും രണ്ടു ദിവസം മുന്നേ ഞാനേ ഈ പഴുത്ത ചക്ക ഉണ്ടായിനി അതിങ്ങനെ നാത്തൂൻ്റെ പെണ്ണും കൊണ്ടന്നയിനി അപ്പോ അത് വെള്ളൊന്നും കുടിച്ചില്ല നല്ല മധുരം ഉണ്ട് നല്ല ടേസ് ചക്കക്ക് അത് വേറൊരു ചക്കയാണ് നല്ല വെള്ളം കുടിച്ചാത്ത സേസ്
അ അ അഹ്
അപ്പൊ നല്ല മധുരം വച്ചാല് നമ്മള് തേന്റെ മധുരമാണത് അപ്പൊ അത് ഞാൻ ഇരിഞ്ഞിട്ടപ്പോ അവൻ കൊറച്ച് തിന്നിനി ഓർച്ചിങ്ങ തിന്നിന ഇങ്ങനെ ഓല് കുട്ടികളാവുമ്പ നമ്മള് അതിനിങ്ങട്ടു നല്ലോലെ ചവചിങ്ങട്ടു അരക്കും
അഹ് ഇല്ല്യാ അതാ ദഹിക്കാതെ കിടപ്പുണ്ടാവും ആഹ്
അതാ തോന്നുന്നുണ്ട് ദഹിക്കാതെ കിടന്ന് തിയാ അത് തിന്നേൻ്റെ ശേഷം തുടങ്ങീന് ആഹ് രാത്രി ഇങ്ങനെ തുടങ്ങീനോ ഓൻ ഇങ്ങനെ വയർ വേദന പള്ള വേദന പഴയ വേദന പയ്യ വേദന പറയും
അ ആഹ് ആ അവൻ പറയ് പറയാന്നുവച്ചെന്തോച്ചാല് അല്ലേൽ മറ്റേ ഇതേത് മേറെഉള്ളവർക്ക് പറയാന്ന് വെച്ച ഇങ്ങനെ ചെറിങ്ങാണ്ടിരിക്കുവല്ലോ
ആ അതെ ഓനിങ്ങനെ പള്ളങ്ങനെ ചൂണ്ടി കാണിച്ചാണ് പയ്യ വേന പയ്യ വേന അങ്ങനെ പറയണിണ്ട് അപ്പൊ എനിക്ക് മനസ് ത്രയായി വേന്താണീ ചക്ക ഓല് കടിച്ച് നുറുക്കി ഇങ്ങട് ഇടു തിന്നുഅല്ലേ
ആഹ്
ശരിക്കും ചവച്ച് തിന്നണില്ലല്ലോ
ഇല്ല്യാ ചക്കി മാങ്ങിയൊക്കെ തിന്നാല് ദഹിക്കാതെ കെടുക്കല്ലേ ഇഞ അതിങ്ങട് വൈറ്റീന്ന് വയറ്റിന്നു പോക്കുണ്ടോ ഇപ്പൊ
എങ്ങനെ
വയറ്റീന് പോകേണ്ടോ ചോയിക്ക്
ഇല്ലാ വയറ്റിന്ന് പോക്കില്ല ഞാൻ ഒരു വയറ്റിന്നങ്ങട്ട് പോകണം എന്നാലേ വയറ് അങ്ങട്ട് ക്ലീൻ ആവുള്ളൂ
ആഹ് പനീം നിക്കൊള്ള
ആഹ് അതെ
ആഹ് അതന്നെ എന്റെ മോന്ക്ക് അങ്ങനെ തന്നെ എന്തോ ദാഹിക്കാത്തത് തിന്നിട്ടെ പനിയൊക്കെ അയിന്നു ഇപ്പോ മാറി
മാറില്ലേ
ആഹ്
ഉം
ഇപ്പൊ പിന്നെ ഇന്ത് മൂത്രമൊഴിക്കണടത്തേ എന്തോ കടിച്ചിക്ക എന്തോ വീർത്തങ്ങട്ട് മുട്ടീന്ന് എന്നിട്ടിന്ന് ഹോസ്പിറ്റലിൽ പോയിന്ന ഇപ്പ ഭേദായി ആഹ് എന്താണോ കടിച്ചത് നല്ല ചോറിച്ചില് ഉണ്ടായിന്
ആഹ് ആഹ്
ഉം
നല്ല ചൊറിച്ചിലായിന്നൂല്ലേ
ആഹ് എൻ്റെ വയ്റ്റ്ല് ത് വീർത്ത് ഇതായി
ഉം
ഓക്കെല്ലാം അലർജിയുണ്ട് മേലൊക്കെ കൊതുന്റെ ഒക്കെ അലർജിയ
മേല് അലർജിയ ചിലർക്കു നല്ലോണം പൊന്തും മേല് അലർ
ആഹ് അതന്നെ അത് ഭയങ്കര അസസ്ഥതയാണ് എടങ്ങേറ് പ്പച്ച കൊതുംണ്ടല്ല നല്ല
ആഹ് അപ്പ നല്ല കൊതുണ്ട്
ആഹ് അതന്നെ പിന്നെ ഇല്യ ഇല്ല ഞങ്ങള് ചായ കുടിച്ചിട്ടിപ്പങ്ങട് എണീച്ചോട്ടൊള്ളു
ഏഹ്
ഉം ഏ ചെറുത് ഇന്ന് സ്പെഷ്യല് വെക്കല് ഞങ്ങൾക്ക് ഇന്നൊരു കുറ്റുസണ്ടായിനി അങ്ങട് പോയക്കേനി അതൊക്കെണ്ടാക്കിട്ടാട്ടോ പോയത് വെത്തൽ കറി കയപ്പ പ്പേരിം വെത്തല് പൊരിച്ചതും
അപ്പൊ ഉച്ചക്കാരും ചോറ്ന്ണ്ടായിനോ
ഉച്ചക്കിന്റെ ഭർത്താവിണ്ടേനി ഓര് വന്നിട്ടില്ല ഇവടെ അയൽവാസിലേനി. ഓല് പണിക്കോയിന്. ആഹ് പിന്നെ വന്നാലും നമ്മളെന്നെ ചെയ്യണ്ടേ?
ആഹ് അതെ രാത്രിക്കിള്ളെ നമ്മളെന്നെ ഇതാക്ക
ആഹ് അപ്പൊ ഞാൻ വേഗം ഇണ്ടാക്കി വെച്ചിട്ട് പോയി.
ഉം
ഉം.
വല്ല്യ വീ വീടെനി?
ആരെ അല്ലല്ല ചെറിയ വീടാണ്.
ഉം
ഉം ഇവടെ തൊട്ടടുത്ത് അയൽവാസി ആഹ്. ആ അയൽവാസിന്റെ. ആഹ് ഞങ്ങളെ അയൽവാസില് ഏഹ്
കുർകല്യാണ പരിപാടിണ്ടായിനിയോ?
അയെന്താ അങ്ങനറഞ്ഞ.
പൈസ വാങ്ങല്?
ആഹ് ഇണ്ടിണ്ടിണ്ട് അത് ഞങ്ങൾക്ക് തന്ന്ക്കണ് പിന്നെ പൈസക്ക് വാങ്ങിണ്ട്.
ആഹ്.
ഉം.
പാവങ്ങളെക്കാരല്ലേ ഞമ്മളെ പോ
ആഹ് ആഹ് പാവങ്ങളാണ് വല്ല് ഫുള്ള് വീടിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല്യാ. ഉം.
അങ്ങനട് കേറി ഇരുന്നേക്കാരം.
ആഹ് ഇഞ്പ്പോ മഴക്കാലല്ലേ.
ആഹ് അതെ.
ആഹ് അതന്നെ പിന്നെ
ഓല് വാടകക്കെനി?
അല്ല വാടകക്കല്ല ഓൽക്ക് വീടുണ്ട് പിന്നെ അത് ഓടിന്റെ വീടെനി പൊളിഞ്ഞാടാനായിട്ട് നിക്കെന.
ആഹ് ആഹ്
ഉം അപ്പൊ പിന്നെ വേഗണ്ട് ഇരിന്നിക്കാണ് വേഗം കൊറച്ചൊക്കെ ഒന്ന് ശരിയാ ക്കിട്ടേ.
ആഹ് ആഹ്.
ആഹ്. പിന്നെ അവളെ വർത്താവ് ഒരു താണേ.
ഏഹ്?
ഉം അപ്പൊ പിന്നെ വേഗ ആൾക്കാരൊക്കെപ്പാടെ കെട്ടി കൊടുത്തതാ.
ഉം ഉം ഇന്നായൊണ്ട് മഴല്ലാത്തൊരു ദിവസാലെ
ആഹ് ഇന്ന് മഴണ്ടായിട്ടില്ല്യ ഇഞ് മഴ പോയണാവല്ലെ. കൊറവുണ്ട് ഇനി വരേക്കാര് രാത്രി ഇണ്ടാവേക്കാരം.
ആഹ്.
ആഹ് ഞാൻ രാവിലെ കണ്ടപ്പോ വിചാരിച്ചി പെയ്യേക്കാരം ന്ന് ആഹ്.
രാവിലത്തെ എന്ത എല്ലാരും പറയണ്ട്.
ആഹ് പിന്നെ അങ്ങനട് പോയിആഹ് മഴ പെയ്യാഞെ നന്നായി. ന്നായി എവിടക്കേലും പോകുമ്പോ നമുക്ക് മഴ ഉണ്ടാവകുമ്പോ ഒരു പെയിക്കൂല.
ആഹ് അതെ.
പോറത്തിറങ്ങാൻ തോന്നൂല്ല.
പൊർത്തർങ്ങാൻ തോന്ന്ണു അല്ല. പിന്നെ ഒരു താണ് ഒരു എടങ്ങേറാണ്. ഉം
അതന്നെ, അങ്ങനെക്കെ ആയിട്ട് എന്താണ്ട് പോയി. എനിക്ക് നാളെ മൂത്തച്ചിന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോവാണ്ട്.
മൂത്തച്ചിന്റെ ഒപ്പം. ആഹ്
ഉം.
പിന്നെ എന്നാല് ഹോ ഹോസ്പിറ്റലിൽ എന്താ മൂത്ത ച്ചിക്ക്?
അത് സൗണ്ടിനെ സൗണ്ട് കുറവ് ഇപ്പൊ. സൗണ്ടും ഇല്ല ഇപ്പൊ അല്ലാതെ... അപ്പ എന്റോസ്കോപ്പി ചെയ്യാന. ണ്ടെങ്ങനെ മാറിയെ?
ഇൻക്ക് അത് ഇതേപോലെ ഞാന് ഇ എൻ ടി ഡോക്ട് ഇണ്ടല്ലോ നമ്മളെ
ആഹ്, അതന്നെ കാണിച്ചെക്ണ്. ഇ. എൻ. ഡി. ആഹ്
അയാളെ കാണിച്ചാണ്ട് ഇപ്പൊ അയാള് ഇൻക്ക് മരുന്നൊക്കെ തന്ന്. പിന്നെ മ റ്റേ ഈ ഇതിന്റെ കൊഴപ്പണ്ട് ഇൻക്ക്, മറ്റേ ടോൺസലേറ്റിന്റെ ഇത്ണ്ടല്ലോ ടോൺസിലേറ്റ് ഉണ്ടല്ലോ നമ്മക്ക്. അയിന്റെ പ്രശ്നം ഉണ്ട് ഇൻക്ക് കൊറച്ച്. അപ്പൊ അങ്ങനെ ആയപ്പൊ അയാളത്ത് പോയി. ഏഹ് ഒരീസം ഇതേപോലെന്നെ നീച്ചോക്കുമ്പം സൗണ്ട് ഇല്ല. സൗണ്ട് ഇല്ലാത്തപ്പോ, അവിടെ പോയി പോയാണ്ട് പിന്നെ അയാളെ കാണിച്ച്‌. കാണിച്ചാണ്ട് അയാള്, മരുന്നും ഗുളിഗൊക്കെ തന്ന്, അത് കഴിഞ്ഞ് പിന്നെ. അയാള് അറഞ്ഞ് പിന്നെ ഒരാഴ്ചേക്ക് മരുന്ന് തന്നു. അത് കുടിച്ചിട്ട് വെരേണ്ടി. പിന്നെ മക്കളോടൊന്നും വല്ലാതെ സൗണ്ടിട